ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം അങ്ങനെ പോണു
ആഹ് ഭക്ഷണവൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിക്കാൻ ആയിട്ടില്ല കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടേ കഴിക്കൊള്ളൂ
ഓഹ് കുട്ടിയൊക്കെ എവിടെ
കുട്ടികളൊക്കെ അവിടെണ്ട്
ഓ എന്താ ഹൈസ്കൂളൊക്കെ തുറന്നില്ലേ
ആഹ് സ്കൂളൊക്കെ തുറന്ന് എന്താ പരിപാടി
ആഹ് എന്താ കുട്ടികളെ ബുക്കൊക്കെ പൊതിയാണ്
ഏഹ് ബുക്കൊക്കെ പൊതിയാണോ
ആം
ആഹ് നിന്റെ മോന് എത്രയിലാണ്
എന്റെ മോനിപ്പം മൂന്ന്ക്കാണ് അപ്പൊ എന്റെ ബുക്കൊക്കെ പൊതിയായിരുന്നു ഞാനിങ്ങനെ നമ്മളെ പണ്ട് കാലത്തുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേന് നമ്മളൊക്കെ ചെ ആഹ് ചെറുപ്പത്തി നമ്മക്കൊന്നും ഇങ്ങനെ
ബുക്കൊക്കെ നമ്മള് കലണ്ടറ് കൊണ്ടൊക്കെ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഈ ന്യൂസ് പേപ്പറ് അതുകൊണ്ട് ഇപ്പൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പൊതികൾ വരെ ആഹ് അതുകൊണ്ട് പല കളേഴ്സിലും നമ്മളൊക്കെ പഠിച്ച അന്ന് ആഹ് ഒരു ഒരു ഒരു ലൈറ്റ് ബ്രൗൺ കളറ് ഉള്ള ഒരു ഷെയ്ഡും പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഈ രണ്ട് കളറിലേ ഉള്ളൂ ഇന് പൊതി അല്ലെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ അയീന്നൊക്കെ കൊറേ മാറ്റം വന്നിട്ട് ഇപ്പൊ പല ഡിസൈനിലുള്ള മോഡലി ലുള്ള പൊതികളൊക്കെയാണ് ഇറങ്ങണെ
ഉം
ഇനി ബുക്കുകളായാലും നമുക്കൊക്കെ ആദ്യം രണ്ട് ബുക്ക് ഒരു വരയുള്ള ബു ക്കും ഒരു വരള്ളാത്ത ബുക്കും അതേ ഉണ്ടായിട്ടുള്ളു പക്ഷെ ഇപ്പൊ ഒരു കോപ്പി ബുക്ക് നാല് വര കോപ്പി രണ്ട് വര കോപ്പി സ്ക്വയർ ബുക്ക് അങ്ങനെ പറഞ്ഞാണ്ട് ഇപ്പൊ അല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതല് എൽ കെ ജി മുതല് തന്നെ സ്റ്റാർട്ട് ചെയ്യണ്ട്
പിന്നെ ഞമ്മളൊക്കെ പഠിക്കണ കാലത്ത് ഒരു ബുക്ക് തന്നെ അയിന്റെ നടുപ്പേജ് ഒരു വിഷയം പിന്നെ അതിനിപ്പറത്തുള്ള പേജുകൾ വേറെ ഒരു വിഷയം ആക്കിയിട്ട ക്ചേനു കൊണ്ടു പോയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ എത്രയേന്നു പത്ത് പതിനൊന്ന് നോ ട്ടുബുക്ക് ഒരു ചെറിയൊരു കുട്ടക്കിപ്പം മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കന്നെ ഇപ്പൊ പത്ത് നോട്ട് ബുക്കൊക്കെയാണ് അപ്പൊ കാലംപോയ നമ്മളൊക്കെ ഒരു ആഹ് പിന്നെ നെയിംസ്ലിപ്പ് നെയിം സ്ലിപ്പ് ആയാലും പലതരത്തില് പല കാർട്ടൂൺ കഥാപാത്രങ്ങൾ വെച്ചിട്ടുള്ള ഗെയിംസിൽ ഇപ്പൊ എളുപ്പോ പണ്ട് അങ്ങനെയൊന്നും അല്ലേനി
പേര് പോലെ ഫോട്ടോ എടുക്കുന്ന നെയ് സ്ലിപ്പും ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ കഴിയോ
ആഹ്
അതുപോലെന്നെ ഓലെ ഫ്രെയിംമ് വെച്ചിട്ടുല്ലേ വാട്ടർ ബോട്ടില് ലെഞ്ച് ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ പെൻസിൽ മേലും പേന് മേല് വരെ ഇത്രേം ഓലെ പേര് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നുണ്ട് അത്രക്കും അത്രക്കും നല്ലതാണ്
അപ്ഡേറ്റഡ് ആയിണ് നമ്മുടെ ഏഹ് കാര്യങ്ങളൊക്കെ പിന്നെ അതൊക്കെ അപ്ഡേറ്റഡ് ആയ കാര്യങ്ങളൊക്കെയാന്ന് പ
ആഹ് ഇപ്പൊത്തെ ഇപ്പൊ അതന്നെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇപ്പോ
ഇപ്പൊ ഈ സ്കൂളിലായാലും പിന്നെ കമ്പ്യൂട്ടറ് കമ്പ്യൂട്ടറുകളൊക്കെ എണ്ണം കൂട്ടി ഒരു കുട്ടിക്കൊരു കമ്പ്യൂട്ടർ ഞാനൊക്കെ പഠി കണ കാലത്ത് പറഞ്ഞാല് ഒരു കമ്പ്യൂട്ടറുമേ നാല് കുട്ടികള് അഞ്ചു കുട്ടികളൊക്കെ ഉണ്ടാവും
ഞാൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാല് നാല്
പിന്നെ ഒരു
നാല് ആൾക്കാരേന് ഞാൻ പഠിക്കുന്ന സമയത്ത് നാലാൾക്കാര അയിലന്നെ നമ്മള് ഒരാൾത് കഴിഞ്ഞിട്ട് നമ്മള് വെയിറ്റെയ്യണം ആഹ് അപ്പ അപ്പൊതിന് പിര്ഡ് ലാ ലാസ്റ്റാവും ചെയ്യും എനിക്കി ഈ അവസ്ഥ വന്നിട്ടില്ല ഇപ്പന്തെരോ ഇപ്പത്തെ കുട്ടിയേൾക്കൊക്കെ
ഇഷ്ടപ്പെട്ട വിഷയാണ്.
അതെ അതെ. ഇപ്പത്തെ കുട്ടിയേൾക്ക് ഇത്രിം സൗകര്യം ഇണ്ടായിട്ട് ഓൽക്ക് പഠിക്കാനാവുല്ല
ഹ്മ്മ് അതെ
അപ്പൊക്കെ നമ്മക്ക് സൗകര്യം കൊറഞ്ഞിട്ടും പോയി.
ആഹ് ശെരിയാണ് ഇപ്പത്തെ കുട്ടികളൊക്കെ എ ന്താണ് ഏഹ് ബുക്കുകളായാലും അവര് പറയാ ഇന്ന കാർട്ടൂൺ കഥാപാ ഒത്തതിന് നെയിം സ്ലീപ്പ് ആണ് അതുപോലത്തെ ബുക്കുംആണ് ഇപ്പ ബേഗായാലും നമ്മുക്കൊന്നും ബേഗില്ല നമ്മളൊക്കെ കവറിലാണ് മദ്രസ്ക്കൊക്കെ നമ്മള് കവറ് എന്തെ അറകളൊക്കാക്കി പോയിട്ട്ണ്ട്. ഇങ്ങൾക്കോർമ്മല്ലേ കവ കവറുകളൊക്കെ അങ്ങനെ
കവറിലന്നെ എല്ലാ ബുക്കുട്ട് അത് ഒര് ഏഹ് നമ്മുടെ കയ്യില് പിടിച്ച് അങ്ങനെ കൊണ്ടോയി ഇപ്പം മദ്രസ്ക്ക് വേറെ ബേഗ് സ്കൂളിലോട്ട് വേറെ ബേഗ് മദ്രസ് പോ വേറെ ഡ്രെസ്സ് സ്കൂളിലോട്ട് വേറെ ഡ്രസ്സ്, അങ്ങനെക്കെ ഇപ്പ വരുന്നെ
പണ്ട് നമ്മള് പണ്ട് നമ്മള് കൊടയൊന്നും ഇല്ലേന്നു കൊടയൊക്കെ ചെറിയ കൊടേന്നു ഇന്ന് അതിന് പകരം റെയിൻകോട്ടായി ബേഗിന് മാത്രം ബേഗ് മാത്രം കവറെയ്യ്ണേ ഒര് കോട്ടെറങ്ങിട്ട്ണ്ട്. പണ്ടങ്ങനൊന്നുല്ല നമ്മള് ചെ ചെല കുട്ടികൾക്കൊന്നും കോടയും കൂടി ഇല്ലെങ്കിൽ അവര് വാഴന്റെ ഡ്ഢിലിയോ അല്ലെങ്കില് അങ്ങൻത്തെ എന്തെങ്കിലൊക്കെ വല്യയ ഇത് കൈലകള് തലേൽ വെച്ച് പോയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുംല്ല വണ്ടിയുണ്ട് നേരത്തിന്
ക്ക് പോയിട്ടുണ്ട്. എലൊക്കെ തലേ വെച്ചിട്ട്
ഹ്മ്മ് എല്ലാ എന്റെ താ കൊറച്ചും കൂടി താഴെയുള്ള ജനറേഷന് അതായിത് ഇന്റെ ഇത്താത്തന്റെക്കെ ഫെ ആ ജനറേഷൻ ആ അതെ ആഹ് ഇത്താത്തന്റെ ജനറേഷനൊക്കെ അങ്ങനെ പോയിണ്ട് പറഞേട്ട്. ആഹ് കൊടകളന്നെപ്പ ഞമ്മള്പ്പോ കൊടേല് ചൂടിയാലും ആഹ് കൊടക്കെ ചൂടിയാലും നമ്മളുടെ ഡ്രസ്സും തനയും ബേഗു നനയും പേരിനൊന്ന് തല മാത്രമേ നനയാതെ നിക്കൊള്ളൂ ഇന്നങ്ങനെയല്ല ഇന്ന് ചെറിയ കുട തൊട്ട് വല്യ കുട വരെ ഇണ്ട്.
ആഹ് അതന്നെ ചെറിയ ചെറിയ കുട തൊട്ട് വല്യ കുട വരെയ്ണ്ട് ഇപ്പോ അപ്പൊ ചെറിയ കുഞ്ഞി കൊടയൊക്കെ കണ്ടിട്ടില്ലേ നാനോക്കൊടാ
ആഹ് നമുക്ക് നമ്മുടെ ബാഗുകളിലും കയ്യിലും പേഴ്സിലൊക്കെ പിടിക്കാൻ പറ്റിയതരം കൊടകളെറങ്ങിട്ട്ണ്ട്.
ഏഹ്, അതെ അതെ. ഇന്നട്ട് മോൻക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് കഴിഞ്ഞോ ഓഹ് ഇന്ന് ഫുള്ള് ബുക്ക് പൊതിയെൽമേക്കൂലേ
ആഹ് ബുക്ക് പൊതിയല് കഴിഞ്ഞിട്ടേ ഉള്ളു ഇനിയിപ്പോ എന്താ അതിനീ നെയിം സ്ലിപ്പൊക്കെ ഓല് കാറിന്റെതായിട്ടും ബൈക്കിന്റെതായിട്ടൊക്കെ വേണന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒട്ടിച്ച് കൊടുക്കാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും നമ്മള് പണ്ട് കാലത്ത് ഈ നെയിം സ്ലി പ്പൊന്നും ഇല്ലായിരുന്നു നമ്മളൊക്കെ ഒരു പേപ്പറ് ഒരു വൈറ്റ് വെള്ള പേപ്പറ് എടുത്തിട്ട് കട്ടെയ്തിട്ട് അതൊട്ടിച്ചല്ലെ ഈ ചോററിയോ അമ്മള് കഴിക്കണ ഭക്ഷണല്ലേ ചോറ്
ആഹ് ആഹ് ആഹ്
അതെടുത്തൊക്കെ ഒട്ടിച്ചിട്ട്ണ്ട്
തന്നെ
ഉം
ഇപ്പൊ അത് ഏക്കൂലേ പേ നെയിം സ്ലിപ്പിന് പകരം അങ്ങനെക്കാര് യൂസ് ചെയ്തീന് ഉപയോഗിച്ചീന്
ആഹ് അന്നൊക്കെ അങ്ങനെയായിരുന്നു അന്ന് അങ്ങനെയൊക്കെ ആയിരുന്ന് കലണ്ടർ ഉപയോഗിച്ച് പൊതിഞ്ഞത് പൊതിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കലണ്ടറിന്റെ ചിത്രങ്ങളൊക്കെ ഉള്ള കലണ്ടറിലേ അതൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു
ഉണ്ടാവൂലേ ഈ പേപ്പറിന്റെ ഒപ്പം വരുന്ന ന്യൂസ് പേപ്പറിന്റെ ഒപ്പം വരുന്ന നോട്ടീസുകളൊക്കെ അതിനൊക്കെ ഈ പേപ്പറിനേം കാട്ടിലും കൊറച്ച് കട്ടി ഇണ്ടാവൂലേ അപ്പൊ അതൊക്കെ യൂസെയ്തിട്ട് നോട്ട് ബുക്കൊക്കെ നോട്ട്ബുക്കൊക്കെ പൊതിയണ നല്ല ഓർമ്മയുണ്ട് എനിക്ക്
ഉം ശരിയാണ് ഇപ്പ തന്നെ ഇപ്പൊ തന്നെ സ്കൂളുകളില് ടി വി പ്രൊവൈഡ് ചെയ്യ്ണ്ട് ഇപ്പൊ കുട്ടികൾക്ക് കാർട്ടൂൺ ആയാലും അല്ലെങ്കില് പ് പഠിച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് ആഹ് ശരിയാണ്
ഇണ്ട്ല്ലേ നമുക്ക് നമ്മ അന്ന് തന്നെ അയില് നമ്മള് വീട്ടില്ണ്ടാകും അന്ന് നമ്മളൊരു വീ ടോം ആൻ ജെറി അല്ലെങ്കി ഡോറ ബുജി ഇതൊക്കെ എന്റെ മനസ്സിലുള്ളെ ആഹ് സ്കൂള് വിട്ട് വര് ന്ന സമയത്ത് അതും കൊറഞ്ഞ സമയണ്ട് ഓനൊരു ഹാഫ് അത് കഴിഞ്ഞാൽ നമ്മള് കളിക്കാൻ പോവും പലതരം കളികള് കളിക്കും പക്ഷെ ഇപ്പത്തെ കു ട്ടികളെന്ന് പറഞ്ഞാല് ഓര് അതീന്നൊക്കെ എത്രോ മാറ്റം വന്നിട്ടുണ്ട് ഓല് എന്തെയ്യും വന്ന് കഴിഞ്ഞാ പിന്നെ ഫോണ് ഫോണില് ഗെയിമ് കളിക്കാ പൊറമേ ഉള്ളൊരു ടെച്ച് അവർക്കില്ല
പൊറം ലോകായിട്ടുള്ള പൊറം ലോകായിട്ടുള്ള കാര്യങ്ങള് അവരറിയുന്നില്ല പ്രകൃതിയായിട്ട് ഇണങ്ങാത്ത മക്കളായിട്ട് വളരാണ് ഇന്നത്തെ ഇപ്പൊ നമ്മളപ്പൊ എന്താ മര ത്തില് കയറിയിട്ടും പുഴേല് നീന്തി കളിച്ചും അങ്ങനെയൊക്കെയാണെ ഇന്നത്തെ ചെറിയ കു ട്ടികൾക്ക് പുഴ എന്താണെന്നോ നീന്താനോ ഒന്നും അറിയില്ല അവർക്കൊക്കെ പേടിയാണ് ഞമ്മളൊക്കെ എത്ര നമ്മളൊക്കെ നമ്മള ചെറുപ്പകാലത്ത് കൊറെ
ഒന്ന് ഏഹ് നീന്താനോ അല്ലെങ്കില് ഒന്ന് മരത്തില് കേറാനോ അതൊന്നും ഓലെ ഓരെ ഡിക്ഷണറീല് അങ്ങനത്തെ ഒരു കാര്യങ്ങളേ ഇല്ല
ഉം ശരിയാണ്
നമ്മളൊക്കെ പറഞ്ഞാല് നമ്മള് ഇങ്ങനെ കളിച്ചും കൊണ്ട് നിക്കല് ആയിനു
നമ്മളൊന്നും ആഹ് നമ്മളൊന്നും കളി അവസാനിപ്പിക്കലില്ല ഉമ്മച്ചിയോ ഏഹ് അമ്മയൊക്കെ വടി കൊണ്ട് വരുമ്പൊഴാണ് നമ്മളൊ ക്കെ കളി അവസാനിപ്പിക്കാ ഇന്നത്തെ കുട്ടികൾക്ക ആങ്ങൻത്തെ അമ്മമാർക്ക് വടിട്ക്കെണ്ടാ ആവിശ്യേ ഇല്ല. അവര് വീട്ടുള്ളിലെന്നെ ആയിരിക്കും നമ്മളെ. ക്കെ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ ഒക്കെ. അതെ ഫോൺ നിർത്തി വെക്കാനാ നമ്മള് ഇപ്പ പറിണെ.
ആഹ് ഫോൺ അഡിറ്റായി കയിഞ്ഞാല് പിന്നെ ഫോൺ അവര് അട്ത്ത്ന്ന് വാങ്ങിച്ചാ കയിഞ്ഞാ അവര് ക്ക്ള്ള ദേഷ്യം നമ്മക്ക് അപ്പം കാണാൻ പറ്റും. കുട്ടികള് അത്രീം.
ആഹ് കുട്ട്യേള് വാങ്ങ്യാൽ പിന്നെ ഭക്ഷണം കയിക്കുന്നില്ല. അങ്ങനെയാ ഇപ്പോ കാണ് ആഹ് ഫോൺ കൂടി ബക്ഷണം
ഇപ്പൊ ബക്ഷണ ആഹ് ഫോണിന് വേണ്ടിയാണ് ബക്ഷണം കയിക്ക്ണെ. ഫോണ് തെര്ണ്ടൊ. എന്നാ ബക്ഷണം കഴിക്കാ. അല്ലെങ്കി ബക്ഷണം വേണ്ട അങ്ങൻത്തെ ഇതായിണ്. ഏതായാലും ഏതായാലും ഇങ്ങനൊക്കെ ആയി പോയാലു ഇനി വെരും തലമുറ എങ്ങനേണ് ആവോ.
അതെ ഒരു ദുവസം കൂടി അപ്ഡേറ്റ്ട്
ന്റെ വേ വെ ടെക്നോളജി ആയാലും വേറെ കാര്യങ്ങളായാലും കൊറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് അവര് ഇതിലേറെ വല്ല്യ കാര്യങ്ങളാരിക്കും പിന്നെ ചെയ്യുന്നത്. ഇന്റെ ചെറ്യേ കുട്ട്യേളെ കയ്യില് മൊബൈല് ഫോണാണെങ്കി ഇനി വെര്ന്ന തലമുറ അതിലും ചെറിയ മക്കളെ കയ്യിലൊക്കെ ആയിരിക്കും ഫോണ്. ഇപ്പൊ ചെറ്യേ കുട്ടിക്കെന്നെ സ്വന്തായിട്ട് ഫോൺ അല്ലെങ്കി ടേബിൾ അങ്ങനെക്കെ ഉണ്ട്. നമ്മളെ കാലത്ത് ഫോണ് പോയിട്ട് എനിക്ക് ഇപ്പ ഓർമ്മണ്ട്. ക്യാമറയൊന്നും ഇല്ലാത്ത ഫോണിലൊക്കെ ഞാൻ ഗെയിം കയിച്ചിട്ട്ണ്ട്.
ക്യാമറയൊന്നും ഇല്ലാത്ത പണ്ടാക്കെ ഇപ്പം പറ്ന്നാല് ഇപ്പൊ ഒര് ഇല്ലാത്ത വളരെ ചുര്ക്കായിരിക്കും